ഹലോ ആഹ് കേക്കുന്നില്ലേ ആഹ് കേക്കാം ആ ആ എന്തൊക്കെയുണ്ട്
ഓ പ്രത്യേകിച്ചൊന്നും ഇല്ല സുഖം അവിടെയോ ആഹ് റ്റ ഞൻ ഞാൻ ഇപ്പ സ്റ്റഡി ലീവിന് വന്നേക്കോ ച്ചി എനിക്ക് ഞാൻ ബാംഗ്ലൂര് പഠിക്കുവാണേ
ആഹ് ഹ
ആ അന്നേരം ഇപ്പം ഇപ്പരു പത്തോസ്ത്തെ ലീവിന് വേണ്ടിയാ വന്നേക്കുവ ഞങ്ങക്ക് ജൂലൈ എക്സാം ആണ് അയിന് വേണ്ടി വന്നേക്കുവാ
സമൊടങ്ങായിരിക്കും
ആഹ് കഴിചോ വടെ
ആ ച്ചായൊടിയൊക്കെ കഴിഞ്ഞു മക്കള് ഒക്കെ സ്കൂള് പോയി
മക്കളെത്രല്ടിക്കുവാ
ഒരാള് ഏയില് ഒരാളാ മൂന്നാം ക്ലാസ്സിലും
ആണോ പെണ്ണോ
ര മൂന്ന് ആൺകുട്ടിളാണ് പിന്നെ ചെറുത് പംഗലവാടിയിലാണ് ഇന്ന് പംഗലവാടിക്ക് പോയിട്ടില്ല മൂന്നാം മൂന്നാം കുട്ട്യാളാണ്
ആഹ് അതെ
എന്താ അവിടെ ആരൊക്കെള്ളത് അൻക്കാരൊക്കെല്ലത്
എനിക്ക് അനിയനുണ്ട് പിന്നെ അച്ഛനമ്മ
ഏ എ ആഹ്
ഞാൻ നേഴസിംഗ ബി എസ് സി നഴ്സിംഗ്
ബി സ് ഇ നഴ്സിംഗ് ആ അ് എങ്ങന ഉണ്ട് ക്ലാസ്ഒക്കെ ഉഷാറല്ലേ
കൊഴപ്പില്ല ഇങ്ങനൊക്കെ പോകുന്നു
ഒക്കെ വരാതിരി എന്താ വീട്ടിൽ വന്നിട്ട് എന്താ പരിപാടി അമ്മനെ സ സഹായിക്കുവോ കുക്കിങ്ങിലൊക്കെ
ആ അത് ആ സഹായിക്കൊക്കെ ചെയ്യും പിന്നെ ഇപ്പ സ്റ്റഡീ ലീവ് ആയൊണ്ട് ഞൻ പി പഠിക്കാൻ തുടങ്ങിയില്ല പഠി ക്കണം ഒത്തിരി ഉണ്ട് മല പോലെ കിടക്കുവാ
ആ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഹലോ ആഹ കേക്കണില്ലേ ഞന് ആഹ ആ ഉണ്ട്ണ്ട് ണ്ട് ഇപ്പൊ കേട്ടു അയിന്റെ അടിലൊന്നും പോയി റേഞ്ച് മിസ്റ്റേക്ക് ആണ് റേഞ്ച് മിസ്റ്റേക്ക് ആണ് കറ
ആ
ഇങ്ങട്ട് എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ആയോ അമ്മന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ആയോ ഉച്ചക്കുള്ളൊ ഒക്കെ ആക്കല് തുടങ്ങിയോ
ആഹ് അമ്മ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഫുഡ് എല്ലാം വെച്ചിട്ടാ പോണ
ആഹ് അമ്മ ജോലിക്കൊ ഉവുണ്ടാവൂല്ലേ
ന്നാ
ആഹ ആ അപ്പൊ നീ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടില്
ആ അനിയെ സ്കൂളിൽ പോയി ഇപ്പൊ വീട്ടില് ഞാൻ മാത്രേ ഉള്ളൂ അച്ഛന് ഉണ്ടായിരുന്നു അച്ഛന് ഇവിടെ അടുത്ത് ആ ഒരു കട വരെ പോയി എന്തോ ആവശ്യത്തിനെ പിന്നെ അവിടെ ആരൊക്കെയുണ്ട്
ഇവിടെ ഇതുപോലെ തന്നെ ഞാനും ഇന്റെ മൂന്ന് മക്കളും എന്റെ ഹസ്ബൻറും
ആഹ ആഹ ചേട്ടന് എന്തിന് പോവാ എന്ത് ജോലി
ഏട്ടൻ ജോലിക്ക് കോണ്ടാക്ട് ആണ് വീടൊക്കെ കോടാക്ട് എടുക്കണ പണിയാണ് എല്ലതും തേപ്പ് അങ്ങനത്തെ ഉണ്ടാവലോ നമ്മള് തേപ്പ്
ആ പിന്നെ
അങ്ങനെ അങ്ങനെ പോകുന്നു ഇവിടേം പറഞ്ഞമാതിരി ഈ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ടു നിക്കുവാണ്
ഉം കൊച്ചാളുടെ സൗണ്ട് കേക്കലോ അടുത്തിരിപ്പുണ്ടോ
അവന് ആളെ മുണ്ടല്ലേന്ന് പറഞ്ഞെ ഞാനേ ഫോൺ വിളിക്കാൻ നിന്നാൽ ഇതാണ് അവസ്ഥയെ ഓനെ എന്തെങ്കിലും കൊണ്ട് വരും വല്ല തട്ടോ നിന്റത് എടു- എന്തെങ്കിലും ഒരു തട്ടോ ഇല്ലങ്കി ഓൻറെ എന്തെിലും കളിപ്പാട്ടോ എന്തേനും കൊണ്ട് വരും ഇങ്ങോട്ട് ഓന് അത് അംഗനവാടി ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഇവിടെ പിത്ത ഇവിടെ പിത്തനെയും കാട്ടി നിക്കും
ആഹ് വഴക്കാളിയാണല്ലേ
ഭയങ്കര വയക്കാലിളിയാണോന്ന് ചോദിച്ചാല് എപ്പരും നെലവിളിയാ പാട്ടേ കേക്കലോ ഞാൻ പറയും എന്നും അംഗനവാടി ക്ക് പൊയ്ക്കാ അതാ സുഖം പറഞ്ഞു എനിക്ക് ന്നാൻക്കൊരാളീം നോക് ക്കണ്ടല്ലോ
പിന്നെ മഴയുണ്ടോ അവടെ
ഇല്ല്യേ നല്ല വെയ്ലാ
രാത്രി എങ്ങനെ ഏ രാത്രി മയണ്ടായിര് ന്നോ
ഇന്നലെ രാത്രി ഇല്ല ഇന്നലെ രാവിലൊക്കെണ്ടായിര്ന്നു. ഇന്നലെ വീട്ടിലേ ഞാന്റെ വീട്ടിലായിര്ന്നു.
ആഹ് ഇന്നലെ വൈകിട്ട് ഇവടെ ഭയങ്കര മഴയായിര്ന്നു വെള് ക്ക്ന്നടംവരെ ഭയങ്കര മഴയായിര്ന്നു.
ഏ തന്നേ. ഞാന്നാ ഞങ്ങക്ക് വ്ട്ക്കില്ലാട്ട ആ മയ. ഞങ്ങൾക്ക് രാവിലെ ഇന്നലെ ഉച്ച ഒരു പത്ത്മണി പൈനൊന്ന് മണി ആയപ്പണ് തൊടങ്യേ മഴ വൈകുന്നേരം ഒരു അഞ്ച് മണി നാലര അഞ്ചുമണി ആയപ്പോത്തിന് നിന്നിട്ട്ണ്ട്. എടക്ക് മഴ പെയ്യും എടക്ക് പോവും. പിന്നെ മിഞ്ഞാന്ന് ഞങ്ങക്ക് മദ്രസ്സില്ലായിരുന്നു. അപ്പൊ മദ്രസ ഇല്ലേയ്നീ അപ്പൊ ഞങ്ങള് വീട്ട് പോയിര്ന്നു ഇന്നലെ. അപ്പൊ അവിട്ന്ന് ഞങ്ങക്ക് ചെറിയോര് വെയ് വൈകുന്നേരം ഞങ്ങള് ഇതേമായ്രി അവടെണ്ട് ചെറീയ പാർക്കും കാര്യങ്ങളൊക്കെ അ പ്പോ മക്കളൊക്കെ കൊണ്ട് അവടെ പോയി. ഇന്നലെ മിനിയൂട്ടി പോയതാണ്. മിനിയൂട്ടി പറ്ഞ്ഞ സ്ഥലം കേട്ട്ണോ? യാത്രക്കപ് ഏഹ് യാത്രക്കെ പോകാം തൃപ് പ്പതിണ്ടോയ്ച്ച ഇഷ്ട്ടണ്ടോ
ആഹ് ഇഷ്ട്ട ഇഷ്ട്ട
ഏ പോവല്ണ്ടോ വീട്ടിലെല്ലാരും അമ്മേം അച്ഛനൊക്കെ എല്ലാരുങ്കൂടി.
നേരത്തെ പോവായിര്ന്നു. പിന്നെ ഞാനിപ്പോ ബാംഗ്ലൂര് പോയി ഹോസ് റ്റലിൽനിക്കുമ്പോ പിന്നെ ഇവിടെ ഞാൻ എടയ്കൊക്കെ വരാറ് ല്ലെ ഇപ്പ തന്നെ ഞാൻ വന്നേ ഒരു രണ്ട്
തന്നേ ഏഹ് അത്രേം അങ്ങനെ ലീവ്ട്ടൊള്ളുലേ?
ആഹ് കഴിഞ്ഞ ഇപ്പ ഞാൻ കഴിഞ്ഞ രണ്ടുസം ആയതേ ഒള്ളു ഞാൻ വെള്ളിയാഴ്ച വൈ ഉച്ചക്ക് വന്നേ ഇവടെ
ഏഹ് പ്പൊ ഒഴിവ്ണ്ടാവൂലലേ ഇഞെക്സാം ആയതോണ്ട്ല്ലെ സ്റ്റഡി ലീവ് ആയിരി ക്കുലേത്
ആഹ് സ്റ്റഡി ലീവിനാ വന്ന്
ഏഹ് ഇഞ്ഞ് പ്പെന്നാ തിരിച്ച്
തിരിച്ച് അടുത്ത ഞായറാഴ്ച തിങ്കളാഴ്ച തന്നെ പോവും
തിങ്കളാഴ്ചന്നെ പോവും. അപ്പോ ഒരാഴ്ച കറക്റ്റ്. അമ്മക്കും അച്ഛനും അപ്പൊ ആളെ കിട്ടാതായിട്ട്ണ്ട്ട്ടോ അമുക്ക് അച്ഛനും പറ്ന്നാതിരി ഒക്കെ ഒരു രണ്ട് മക്കളാവുമ്പളേ ഇങ്ങൾ രണ്ട് മക്കളെല്ലേ പറ്ഞ്ഞേ
ആഹ് ആണ് ആണ്
അല്ലെ അവം മാത് അത്ര ഇണ്ടാവൊള്ളൊല്ലെ നീ പോയി കഴിഞ്ഞാല്
ആഹ്
അനിയൻ എത്രീലാണ്
അനിയൻ കുഞ്ഞുവരാ രണ്ടിലാ
ആഹ് ചെറുതാണ്ല്ലേ
ആഹ്
അഹ് അപ്പൊ അമ്മക്കും അച്ഛനും പറഞ്ഞാതിരി വേറെആരും വെല്യോരായിട്ട് ആരു ഇല്ലല്ലോ അടുത്തൊക്കെ വീടുകളുണ്ടോ
ക്കേട്ടില്ല
അടുത്ത് വീടുകളൊക്കെല്ലേ അയൽവാസികളൊക്കെല്ലേ ചോയ്ക
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ങ്ങേ
ഇവിടെ അടുത്തെല്ലാം വീടുകളാ അത്കൊഴ തുല്ലാ അവരെല്ലാരും എല്ലാരേ ഭയങ്കര കമ്പിയൊക്കെയാ
ആഹ് അങ്ങനെ വേണേയ് നമ്മള അയൽവക്കക്കാരാവുമ്പോ നമ്മക്കങ്ങട്ടും ഇങ്ങട്ടൊക്കെ കമ്പനി വേണ എന്നാലെന്നെള്ളൊരു രസം അത് അത് ഭയങ്കര രസാണല്ലൊ സംഭവം നമ്മക്ക് ഒര് ടെൻഷനും അറീല അങ്ങനെ ആകുമ്പളെയ് നമ്മക്ക് എന്ത് ടെൻഷൻണ്ടെങ്കിലും ഞമ്മക്ക് അറിയാൻ കയ്യൂല
ആഹ്
ടെൻഷൻ നമ്മക്ക് ക്കൊരുപാ ഒരാളോട്പ്പഞ്ഞിപ്പൊ എന്ത് മക്ക മക്കളില്ലെങ്കിലും നമ്മക്ക് ഒരുപാളോട് പറയാൻ കഴിയുല്ലോ അതാണ് അവസ്ഥ അറിയാമേ എനിക്കൊക്കെ ഇവിടെ ഭയങ്കര ഇതാട്ടോ അതോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് അയൽവാസികള് ഭയങ്കര കമ്പനിയാണ് ഞങ്ങള്
ആഹ് ഇവിടെ അതന്നാ ഒരു വീട് ഒരു വീടു പോലെ എല്ലാരും
എ നമ്മക്ക് ക്കെന്തുണ്ടാക്കിയാലും നമ്മള അങ്ങട്ടും കൊടുക്കാ എന്തുണ്ടാക്കിയാലും ഓലും ഇങ്ങട്ടും തെരാ അതൊക്കെന്നെ ജീവിതംന്ന് പറയണത് ഹും ഞങ്ങള് പിന്നെ എടക്ക് കൊളത്തി ചാടാൻ പോകും അപ്പ മഴൊക്കായപ്പളേ കുളത്തിലും തോട്ടിലൊ ക്കെ വെള്ളം വെര്ലൊടങ്ങീണല്ലോ അവിടെ കുളക്കണ്ടോ അടുത്ത്
ആ അവിടെണ്ട്
മ്മ് നീന്തോ നീന്തൊക്കെ അറിയോ
ഞാ എൻ എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല
ഏ ഞങ്ങക്ക് ഞങ്ങക്ക്വടെ വെ അയലോകത്തില്ലോൽക്ക് ഇവിടെ അടുത്ത വീടുകളില്ലോൽക്ക്തൊരു ഹരാണ് ഞങ്ങക്ക് രാവിലെ അജാ വേഗം പണി കഴിച്ച മക്കളെ ഒരാൾ അങ്കലവാടി വിടാ ബാക്കിയുള്ളോരെ സ്കൂള് വിടാ വേഗം കെട്ടും മാറാപ്പും ബാക്കി തിരുമ്പാലൊക്കെ വിടുന്ന് തിരുമ്പീട്ട് ചാടാനായിട്ട് അവിടെ പോവും ഞങ്ങള് ഭയങ്കര രസാ വല്യ നല്ല ആഴല്ല വല് വല്ല്യ കൊളാണ് അപ്പ ഞാപറ നെ
ആ
വേറെ ഫോണായലോ കുട്ട്യാളൊക്കെ ആകുമ്പെ എല്ലാരും കൂടിയാടുമ്പളല്ലേ
അടുത്ത് തന്നാണോ
ആ അവടെട് തന്നെയാണ് വല്ലാതെ ദൂരൊന്നില്ല ആടു അട്ത് തന്നെണ്
ആഹ്
എന്താ വീട്ടില് അമ്മ കൃഷിയോ ചെടിയോ എന്തെങ്കിലൊക്കെ നടുവോ
ആഹ നടും നടും
ഏ എന്തൊക്കെയല്ലേ
ഉം ഞാനും അമ്മാതിരിജോലിയൊന്നും ചെയ്യാറില്ല
ഏ നല്ല ആളാ
ഉംഹും
ഏ ചെടി ചെടി കുഴിച്ചിടോമ്മ
ആഹ്
ഉം ഇൻക്കക്കെവിടെ ആഹ് എനിക്ക ഇവിടെ ഭയങ്കര ആയിട്ട് ഇഷ്ടമുള്ളരു സാധനാണ് ചെടി ഇറണത് അതോണ്ടാ ഞാൻ ചോയ്ച്ചത് ചെടി നടു അമ്മാന്ന് അ ചെിലവൾക്ക് ഓരോ ഇഷ്ടമാണല്ലോ പ്പ അൻക്ക് ഇഷ്ടല്ലാർന്നു ഇനിപ്പോ അമ്മയ്- പ്പഞ്ഞ് അങ്ങനെണ് നമ്മക്ക അറിയില്ലല്ലോ അതോണ്ടാണ് ഞാൻ ചോദിച്ചത് അമ്മക്ക് ഇഷ്ടണ്ടോന്ന്
ആഹ അമ്മയ്ക്ക് ഇഷ്ടാ
ആ ഏ അമ്മക്ക് ചെടികളൊക്കെണ്ടോങ്ങട്ട്
ആഹ ഉണ്ടുണ്ട്
ഏ ഒരുപാടുണ്ടോ ഏതൊക്കെയാണ് പൂവ്ട്ണതോ പൂവ്ടാത്തതോ എന്തൊക്കെയാണ്
ആ അങ്ങനെ ചോയ്ക്കല്ലേ എനിക്കയ്നെ പറ്റി റ്റൊന്നും അറിയത്തില്ല
അയിന് എടക്കെടക്കൊക്കെ അമ്മ ഉണ്ടാക്കണ ചെടികളൊക്കെ മുറ്റത്തക്ക് ഇറങ്ങിയൊക്കെ ഒന്ന് കാണണം ട്ടോജ്
മ്മ്
ചെറിയ മക്കളാവുമ്പളെ ങ്ങക്ക് പറഞ്ഞാതിരി പ്പ അതൊക്കല്ലേ രസം
ആഹ്
ങ്ങൾക്ക് പറഞ്ഞാതിരി മൊബൈൽമലായിരിക്കൂലേ എപ്പളും നിനക്കായിട്ട് ഒറ്റക്ക് ഫോണുണ്ടോ
അവിട്ത്തെ കൊച്ചാളെന്ത്യേ എന്തെടുക്കുവാ
ഓനവടെ ലേറ്റ്മ്മെ സ്വിച്ച്മ്മെ കളിക്ക
ഏ സ്വിച്ച്നാത്തൊക്കെ കളിക്ക്ണെ ഭയങ്കര അബ ബടാന്നെ
അവനെത്ര പൊർത്ത് വെര്ണ് അപ്പൊ ഞാന് ങ്ങോട്ട് പോന്നു അവന് ഞാൻ എവിടെണോ ഇരിക്കണത് അവടെ വന്ന് സൗണ്ട് ണ്ടാക്കും അവൻ അവന് ല്ല ഒരു പ്രത്യേകതയെണത് നമ്മളെ ത്ര എത്ര കഴിഞ്ഞാലും ഞാൻ എന്റെ വീട്ടുകാർക്കും എല്ലാർക്കും ഞാൻ ഫോം വിളിക്കുമ്പോ ഞാൻ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാ വിളിക്കാറ് കാരണം നടക്കൂല കാരണം ഓന് എപ്പോഴും ഞമ്മള വേക്കിൽ എവിടെയ ഫോൺ വിളിക്കണ് അവിടെ ഉണ്ടാവും അപ്പൊക്കെപ്പളെ അതവ രെയും കളിക്കേ കാരം ആ ടൈമിംഗ നമ്മള് ഫോൺ എടുത്തന്ന ഓന അവിടെത്തും ഞാൻ പറയാ എനിക്കോട ന്നോ ഒരു റിവ് കണ്ടറിവില്ലാ മാതിരിയാണ്ജി വരണണ്ടാല പരിമം ഞാൻ ഒരു പ്രത്യേകതന്നെണ് ആഹ കുഞ്ഞു കുഞ്ഞുങ്ങളും അല്ലേ ഒക്കപ്പ എന്താ നമ്മള് മിണ്ടരുത് നമ്മള് ഇല്ലമ്മിച്ച് ഫോണിലാണോന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മനസിലാവല്ല ഒരു പക്വത എത്തിട്ടില്ലല്ലോ അംഗനവാടി കുട്ടിയല്ലേ രാവിലെ ആയാൽ എന്നും കരച്ചിലാണ് ഞാൻ പോവില്ല ഞാൻ അംഗലവാടിക്ക് പോണില്ലന്ന്കാണ്ട്
ആഹ
അംഗലവാടി പോവാൻ ഭയങ്കര മടിയാ ഇപ്പൊ മൂന്ന് വയസായി ഇപ്പൊ കൊണ്ടാക്കീട്ടള്ളു ആളേ
ആണല്ലേ
ഭയങ്കര കരിച്ചില്ലാ ഓന്റെ പ്പച്ചി ഇണ്ടായാ പോണ്ട അപ്പൊ ഓന്റെ പ്പച്ചി വന്നാ മതിന്ന് പറഞ്ഞത് കാണ്ട് കരിച്ചില്ലാ
വയക്കണന്നേരം
ഉം ഭയങ്കര വഴക്കാരനാണോ വഴക്കല്ലേ ഉള്ളു ഞങ്ങൾക്ക്
ആള് കഴിച്ചിട്ടാന്നോ ഇരിക്കുന്നേ
ആ് കഴിച്ചലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രണ്ടു പേരത്തും കഴിഞ്ഞു അടുക്കളയില് ചോറായി കറിയായി മീൻ വന്നിട്ടില്ല മീന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിക്കാണ് അങ്ങനെ ഓരോ ജോലിയിലാണ് നിക്ക് ചോറും കറിയൊക്കെ അമ്മ വെച്ചച്ച് പോയിട്ടുണ്ടല്ലോല്ലേ
ആഹ് അമ്മ ഇവിടില്ലത്ത അമ്മ ചപ്പോ അവിടെ നിക്കും അന്നേരൊക്കെ ഞാൻ സ്വന്തമായിട്ട് അവിടെ ഉള്ളപ്പോ സ്വന്തമായിട്ട് അമ്മ ഈ ഉള്ളപ്പോ ഭയങ്കര മടിയാണ് ട്ടോ അന്നേരെ പിന്നെ ഒന്നും ചെയ്യാം ഒന്നും ചെയ്യത്തില്ല
ആഹ